ഹ
ആ പിന്നെ എന്താ പറയുന്ന എന്തൊ
ഓ എന്താണ് വിശേഷം എന്ത് വിശേഷം ഇങ്ങനെ പോന്നു
ആഹ ഞാനേ വിളിച്ചത് ൻ വേണ്ടിയണേ ഞാൻ ഭക്ഷിനെ വാങ്ങിക്കണന്ന് വിചാരിക്കുവാണേ ഞാനൊരു പ വാങ്ങിക്കണം എനിക്ക് വല്യത്തത് കൊണ്ടേ ആ അപ്പം ചേട്ടാവകുമ്പോ നിരത്തെഷണിയൊക്കെ വളർത്തിയിട്ടുണ്ടല്ലോ അപ്പം അതിനെ ഇച്ചിരി നിർദ്ദേശങ്ങളൊക്കെ തരാൻ പറ്റോന്ന് അറിയാനും പറ്റത്തില്ലേ
ഹലോ കേക്കുന്നില്ല
എനിക്ക് ഒരുര് പശുവിനെ വാങ്ങിക്കണമെന്നുണ്ട് അപ്പൊ അതിന് ആ അതിനെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരുമോന്ന് അറിയാനാ വിളിച്ചത്
ആ അതിനെന്താ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം
ആഹ ആ അപ്പൊ നമുക്ക് ഈ തൊഴുത്തൊക്കെ ഉണ്ടാക്കുന്ന എങ്ങനെയാ അത് എനിക്കൊരു രണ്ടു പശുവിനെ വാങ്ങിക്കാനാണേ അപ്പൊ അതിന് തൊഴുത്ത് വേണം അതിനൊക്കെ എങ്ങനെയുള്ള തൊഴുത്തൊക്കെയ ഉണ്ടാക്കണ്ടേ
തൊഴുത്തുണ്ടാക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് തൊഴുത്ത് പിന്നെ കഴിവതും ഇപ്പൊ നമ്മുടെ ഇപ്പം ആസ്പറ്റോസ് ഷീറ്റിട്ടാണ്. സാധാരണൊക്കെ ഉണ്ടാകുന്നത് പിന്നെ അ അതിന് ചൂടടിക്കാതിരിക്കാൻ ഓടു മേഞ്ഞതാണെങ്കിൽ കൊർ ച്ചൂടെ നല്ലതാണ് അതിപ്പം ഇന്നത്തെ കാലത്ത് ത് പ്രാവർത്തിക അല്ലല്ലോ അപ്പ അതുകൊണ്ട് ഷീറ്റ് ഇടുക പിന്നെ തറ ഉണ്ടാക്കുന്നത് തറ കോൺക്രീറ്റ് ചെയ്തിട്ട് ചെലര് പിന്നെ അതിന് ഇപ്പം പശുവിന് കിടക്കാനുള്ള മാറ്റുണ്ട് ഈ റബ്ബ ർന്റെ
ആ ആ ആഹ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്.
ആ അതിന് കിടക്കാനുള്ള മാറ്റുണ്ട് ആ മാറ്റ് ഇട്ട് കൊടുക്കും. അന്നേരം പിന്നെ പശു പ്പം മറ്റേ ങ്കറ്റ് തറയാണെന്നുണ്ടെങ്കിലിൽ അത് മിനിസമായിട്ട ഇടരുത് ഇച്ചിരി പരുക്കനായിട്ട് ട്ട്ള്ള രീതിയില് ഇടാവൂ ന്നിട്ട് ചെറിയ സ്ലോപ് കൊടു ത്ത്ട്ട് പിന്നെ
ഇങ്ങനെ ലാശം വന്ന കഴിയുമ്പോഴത്തേക്ക ഇങ്ങനെ ഇച്ചിരി ചാല് പോലൊക്കെ വെക്കണം മൂത്രം വീണ് കഴിഞ്ഞാലേ കെട്ടി നിക്കാതെ ഒഴുകി പോ പോകാനുള്ള ഒരു സൗകര്യംണ്ട് ഒഴുകി പോകാനുള്ള ഒരു സൗകര്യംണ്ടാണം. ആ പിന്നെ ഈ മാറ്റിട്ട് കൊടുത്ത് കഴിഞ്ഞാ നല്ലതാ മാറ്റി ട്ടെടുത്ത കഴിഞ്ഞാ പശു തെന്നി വീഴാതിരിക്കുകയും ചെയ്യും പിന്നെ അന് റബ്ബറിന്റെ ആവുമ്പോഴത്തേക്ക് ഈ എപ്പോഴും അത് അത് മൂത്രം ഒഴിക്കുകയും ചാണാ ഇടുകയൊക്കെ ചെയ്യുന്നല്ലേ തണുപ്പ് അപ്പം വല്യ രീതിൽ അടിക്കത്തില്ല മനസിലായോ ആ തണപ്പ ടിക്കത്തുല്ല അങ്ങനെള്ള
ആ പശുവിന് തണുപ്പ് വേണ്ടേ പശുവിന് തണുപ്പ് വേണല്ലോ പശുവിന്
തണുപ്പ് വേണം. തണുപ്പ് വേണമെങ്കിലും ഇതി ഞാൻ എപ്പോഴും ഇങ്ങനെ മൂത്രത്തിലും ചാണത്തിലും കിടന്ന കയിഞ്ഞാല് അപ്പം വല്യ വല്യ ഫാമിലൊക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇത് ചാണകം മൂത്രം എടുത്ത കഴുകണ്ട അവിടെ തന്നെ ഇട്ടിട്ട് ആ കിടക്കുന്ന നേരത്ത് തന്നെ ഇട്ടിട്ട് വെള്ളം അടിച്ചാ മതി. എന്റെ പിന്നെ അത് അങ്ങനെ ഇ ണ്ടാക്കുന്ന മാറ്റാണ് ഇല്ലെ ചെറിയ പിന്നെ സുശിരം സുശ്രിറം പോലെൊക്കെ കാണും അയി നകത്ത് അങ്ങനെയുള്ള തെറ്റി ഇങ്ങനെ മാറ്റിട്ട് കഴിഞ്ഞാലും ന്താ പശു ചവിട്ടി കഴിയുമ്പോൾ തെന്നി പോവാതിരിക്ക ഇത്തൊക്കെ രീതിയിലാണ്ത് ചെയ്തിരിക്കുന്ന
ആഹ ഓക്കേ ഓക്കെ ഉം
പിന്നെ
പിന്നെ ഇത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ സൈഡ് മറയ്ക്കണം സൈഡ് മറയ്ക്കണം അത് പട്ടി ശല്യം ഒന്നും ഉണ്ടാതിരിക്കാനായിട്ട് സൈഡ് മറക്കണം അത് സൈഡ് മറയ്ക്കുന്നത് മൊത്തത്തി അങ്ങ് മറയ്ക്കുവല്ല അതി ഇങ്ങനെ ഇട ഈ ഈ എയർഹോളൊക്കെ ഇ ഇട്ടിട്ട് ആ രീതിയില് ആ രീതി ആഹ് എയർ സർക്കുലേഷൻ വേണം അല്ലാതെ മൊ മൊത്തത്തില് നമ്മള് വീട് കെട്ടുന്ന പോലെ മൊത്തത്തില് അങ്ങ് ഭിത്തി കെട്ടി എടുക്കുവല്ല എയർ സർക്കുലേഷൻ വേണ്ട രീതിയില് പിന്നെ ഇതാ ചെയ്യുന്നു
അത് ശരി ആ
ചെയ്യുവോ ചെയ്യുന്ന ആൾക്കാരുണ്ട്
ആ പശുവിനെയൊക്കെ വാങ്ങിക്കു നേന് ഇപ്പോ എത്ര രൂപ ആവുന്ന്‌ അറിയാവോ
പശുനെ പശുന്റെ ഏഹ് പാലിന്റെ വിലയനുസരിച്ചല്യോ ഒരു ലിറ്ററിന് ഇത്രരൂവ നാ കണക്ക്‌ കൂട്ടന്ന് എത്രന് അങ്ങനെ വരുമ്പോ ഒരു നാലഞ്ച് ലിറ്ററുള്ള നാലഞ്ച് ലിറ്റർ നാലഞ്ച് ലിറ്റർ പാല് കിട്ടുന്ന ഒരു പശുവിന് എങ്ങനെ ആയി കഴിഞ്ഞാലും ഒരു പത്ത് അറുപതിനായിരം രൂപയി മുമ്പോട്ട് പോകുന്നതേ ഉള്ളു
ആ അത് ശരി
മനസിലായില്ലേ ആ പശുവിനൊക്കെ നല്ല വിലയാ
ഉം പിന്നെ പാലൊക്കെ നമ്മള് പൊറത്ത് കൊടുക്കുന്നയാണോ
പാല് എന്റെ അഭിപ്രായത്തില് പാല് നമ്മള് പുറത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ലാഭകരം കാരണം ഈ സൊസൈറ്റി കൊണ്ട് കൊടു ത്ത് കഴിഞ്ഞാല് അവര് റീഡിങ്ങും നോക്കി അതും നോക്കി ഇതും നോക്കി പിന്നെ വെള്ളം നോക്കി അങ്ങനെയൊക്കെ വന്ന്‌ കഴിയുമ്പോഴത്തേക്ക് അവര് നമ്മൾ ഉദ്ദേശിക്കുന്ന വിലയൊന്നും സൊസൈറ്റി കിട്ടത്തില്ല പക്ഷെ നമുക്ക് പത്ത് പത്ത് വീടുകൾ സ്ഥിരമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതാ ഏറ്റവും ബെ ആ പിന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം വീടുകളിൽ പാല് അങ്ങനെ കിട്ടണംന്ന് കൊടുക്കണ
ആ കൊടുക്കാൻ പറ്റത്തില്ലല്ല
ഏഹ് കൊടുക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് പിന്നെ സൊസൈറ്റി തന്നെയാണ്ശ്രേയം സൊസൈറ്റിയിലേ ഞാനീ പറഞ്ഞതുപോലെ സൊസൈറ്റി നമ്മൾ ഉദ്ദേശിക്കുന്ന വില കിട്ടത്തില്ല ഏഹ് അങ്ങനൊക്കെയള്ള കാര്യങ്ങളുണ്ട് പിന്നെ സൊസൈറ്റി കൊടുത്ത കഴിഞ്ഞാൽ വേറൊരു ഉപയോഗം ഒരു നമ്മൾ ഒരു നേട്ടംന്ന് പറഞ്ഞ് കഴിഞ്ഞ കഴിഞ്ഞാല് കാലിത്തീറ്റയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സബ്സിഡിയോട് കൂടി
കിട്ടും ആ ഒരു നേ ആ ഒരു നേട്ടയേ ഉള്ളൂ
ഉം
അവിടുന്ന്‌ സൊസൈറ്റി പോ വാൻ തന്നെ ആ അതൊരു കാര്യമാണ് പിന്നെ നമുക്ക് പിന്നെ അതുപോലെ തന്നെ കാലിത്തീറ്റകളൊ ക്കേ എടുത്ത് കഴിഞ്ഞാൽ തന്നെയും നമ്മുക്ക് ഒരുമിച്ച് പൈസ അടക്കണ്ട ഏഹ്
ആ ആ കുറെശെ കുറേശെ പാലിന്ന് അവര് പിടി
ആ പാലിന്ന് അവര് പാ ഉഴച്ചയിലാണെങ്കും ആഴ്ച്ച അല്ലെ മാസത്തിലാണെ മാസത്തില് നമുക്ക് ഇങ്ങോട്ട് തരുന്ന പൈസല് അവര് കട്ട് ചെയ്തോളു അപ്പൊ നമ്മുക്ക അത്ൊരു വല്ിയൊരു ആഗ്രഹ ഒരു അനുഗ്രഹമാണ്
ആ
ഒരു ചക്ക് പിന്നെ ഒക്കെ തീറ്റിയ ഒക്കെ എടുക്കണെങ്കി ആയിരത്തി മുന്നൂറും ആയിരത്തി നന്നൂറൂപ ഒക്കെയാ അപ്പൊ ആ സ്ഥലത്ത് പിന്നെ ഇങ്ങനാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ് അങ്ങനെയൊക്കെയള്ള കാര്യങ്ങളുണ്ട് നിങ്ങളിപ്പോൊ അങ്ങനുള്ള
നമ്മുക്ക് ഇച്ചിരി പാല് വണം നമ്മുക്ക് ഇപ്പം നമ്മ ഉോപജീവന മാർഗം കൂട ആാവട്ടെന്ന്ർത്ത ഇത് ഏ അെ ഇച്ചിരി നല്ല പാല് കിട്ടുന്ന ഒന്ന് രണ്ടെണ്ണനെ ഒന്ന എന്തായാലും മനക്കിടുന്നില്ലേ അപ്പോൾ രണ്ടെണ്ണത്തിനെ വാങ്ങിച്ച്
ആഹ് ഒരെണ്ണത്തിനന് നിത്തിണ്ട് വല പ്രയോജനം ഒന്നും ഇല്ല ഈ ഒരെണ്ണം നിർത്തിയാലും രണ്ട നണ്ണം നിർത്തിയാലും ഒരു ശാലം ജോലിയുടെ വ്യത്യാസമേ ഉള്ളൂ
ഉം അതാ എന്തായാലും മനക്കിടുന്നില്ല
ഉം
ആ അങ്ങനെ വിചാരിക്കവാ ഉം അങ്ങനെ അതാ ഞാൻ ചോദിച്ചതേ അപ്പ ചെയ്തിട്ടുള്ളവരോട് ചോദിച്ചാലല്ല ആ അറിയത്തില്ലോ നമുക്കറിയത്തില്ലല്ലോ അത്ര ഇതായിട്ട് അതാ ഞാൻ അന്ന് ചോദിക്കാ ോ ചോദിക്കന്ന് വിചാരിച്ചത് പിന്നെ ഏ ഇപ്പൊ അവിടെ പശുൊന്നും ഇല്ലല്ലോ
ഇപ്പൊന്നും നമുക്കില്ല നമ്മള് നല്ല രീതിയിലൊക്കെ നടത്തിക്കൊണ്ട് വന്നായിരുന്നു ഇപ്പം ഇടക്ക് അങ്ങനെ നമ്മുക്ക്
ഉ
ആരോഗ്യപരമായിട്ട് ഇച്ചിരി ഇതൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പിന്നെ നമ്മള് എല്ലാത്തിനെയും കൊടുത്ത് കാശ് വാങ്ങിച്ചു ശ
ഓ ഓക്കെ ഓക്കേ ആ അങ്ങന ഇപ്പം അവിടെ ഇല്ല അല്ലയോ
ആ പിന്നെ തൊഴത്തൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയോ അ
ഇങ്ങനൊക്കെ പോന്ന ഞാനാെറ്റിന്റെ കാര്യമൊക്കെ എനിക്ക് അമ്മക്ക് അറിയത്തില്ലല്ല ത്തിൽ എങ്ങന ഉണ്ടാുന്ന ക്കെ നമ്മളിപ്പം ഒരു ജോലിക്കാരനെ വിളച്ച് പറയുമ്പോ അവര് അവരുടെ ഇഷ്ടം അവർക്ക്ും പല അഭിപ്രായങ്ങളൊക്കെ അല്ലേ അപ്പൊ ഇത് വളർത്തി ഇന്ന ഇള്ള പിന്നെ പരിചയം ഉള്ളവർക്ക ആകുമ്പോം
ആഹ പിന്നെതെന്താ ചാണകംൊക്കെ നമ്മൾൊണ്ട്തായി കഴിഞ്ഞു കഴിഞ്ഞാലും അതിനൊരു പ്രയോജനമാണ് കേട്ടോ
ആ ശരി
ചാണകം നമ്മുക്ക് പിന്നെ
ആഹ ചണകും പൊടിയും ഒക്കെയൊക്കെ വിൽക്കാം
ഉം പൊടിയാക്കി കൊടുത്ത കഴിഞ്ഞാല് ചക്രത്ത് നിറച്ച കൊടുത്ത കഴിഞ്ഞാല്
ആ ആ് ഉണങ്ങി പിടിച്ചോ അന്ന് ഞങ്ങളുടെ കൂടെൊക്കെ വാങ്ങിക്കുന്ന
അതിന് ആഹ അതിനൊക്കെ ധാരാളം ആവശ്യക്കാരുണ്ട്
ഉം
അത് നമ്മളന്ന് ഞങ്ങളന്ന് ഉം ഞങ്ങ എന്ത് ചെയ്തന്ന് പറഞ്ഞഞ് കഴിഞ്ഞ ഞാൻ ഡെയിലി വരുന്നത് വലിയ ചാക്ക വാങ്ങിച്ചിട്ട് വെയിലത്തട്ട അങ്ങ് ഇടും അന്നന്ന് വാരന്ന് ചാണാൻ അങ്ങോട്ട അങ്ങ ഇടും അങ്ങോട്ട് അങ്ങോട്ട് നേരത്തെ നനക്കി കഴിയുമ്പോൾ അത് ഉണങ്ങ കിട്ടും അങ്ങനെ മൊത്തം ഉണങ്ങി കഴിഞ് കഴഞ്ഞം ചാക്കിനകത്ത് ഓക്കയുടെ ചാക്കിനകത്ത് വാരി കുത്തി കെട്ടി ഇടും ആഴ്ശക്കാാര് അപ്പോഴ അപ്പഴേ വന്ന് ആശക്കാര് തിരക്കി തിരക്കി വരുായിരുന്നു
ഓഹ് അത് ശെരി ആഹ് അപ്പ അതാ മാനമാല്ലേ
ഉം മാന പിന്നെ മെനക്കേട മെനക്കേടാണ്
ആഹ് മെക്കടാതെ പറ്റത്തില്ലല്ലാ ആഹ് എന്നാ പിന്നെ ആട്ടേ ഏട്ടാ ഞാനിതൊന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ ചേട്ടനെ ശെരി എന്തായാലും ഇതെല്ലാം പറഞ്ഞ്തന്നല്ല സന്തോഷം ശെരി ഓക്കെ
ഉം ശെരി ഓക്കെ